ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് സുഖാണോ
ആഹ് സുഖം അല്ലാംദുലില്ലാഹ് കൊഴപ്പൊന്നുല്ല
ഏഹ്
പിന്നെ ഏഹ് ഫുഡ് ഒക്കെ കഴിച്ചു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ ആഹ്
എന്താർന്ന് കൂട്ടാണ്
മത്തി മുളക് ഇട്ടത് മത്തി പൊരിച്ചത് പഞ്ഞിമീന് ഒക്കെ
ഉം
ഏഹ് നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് ഫുഡ്
ഏഹ് ഞങ്ങൾക്ക് ചോറും പിന്നെ ഇതും കോയി പൊരിച്ചതും വെണ്ടക്ക കറിയൊക്കെ
ആഹ് എന്തെങ്കിലും കറിയും കാര്യൊക്കെ വെക്കോ
കറി ആഹ്
ഉം
ആഹ് വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടില് ഉമ്മ ഉപ്പ ഒക്കെ ആങ്ങളമാരൊക്കെ ഉണ്ട്
ഉം നിങ്ങള് വീട്ടിലാണോ ഇപ്പൊ ഉം പിന്നെ
എൻ്റെ വീട്ടിലായതുകൊണ്ട് വിളിക്കാൻ പറ്റനെയൊല്ലു ആഹ് ഏഹ്
മക്കള് ഇല്ലേ
മക്കളും മൂന്നാളായി
ഏഹ്
ആഹ് നിങ്ങൾക്ക് എത്ര വെക്കാം?
ക്ക്‌ രണ്ടാള്.
രണ്ടാളോ?
ആഹ്
പഠിക്കാണോ?
ഒരാൾ പഠിക്കയാണ്. നാലാം ക്ലാസ്സിലാണ്. ഒരാള് നാലയസ്സ് നാല് വയസും
പഠിക്കുന്നുണ്ടോ രണ്ടാമത്തന്?
ഏഹ് ചെറുതാ നാലയസ്, മൂന്നയസ് കഴിഞ്ഞു നാല് നാലയ കഴഞ്ഞിട്ടില്ല്യാ
ആഹ്
നിങ്ങൾക്കോ?
എനിക്ക് മൂത്തവന് നാലിലാണ്, രണ്ടാമത്തവന് യു കെ ജിലാണ്.
മോള് രണ്ട് വയസ
പിന്നെന്തൊക്കെയ?
പിന്നെ നിങ്ങള് യാത്ര അങ്ങനെയൊക്കെ പോകോ?
ഇപ്പം വല്ലാ പോവിലില്ല്യാ ഇപ്പം ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് റെസ്റ്റ് ആണ് മൂന്നാമത്തെ ഉണ്ട്
അഹ് മാഷാ അള്ളാ
അറൂസായി ആറോസം കഴിഞ്ഞ്
ഉം
നിന്റെ വീട്ടിലായിരുന്നു ഞാന്
ആഹ്
പിന്നെ എന്തൊക്കെയാ?
പിന്നെ ഉം അപ്പൊന്നും ചെയ്യാൻ പറ്റുണ്ടാവില്ലല്ലേ?
ഇല്ല റസ്റ്റ് ആയിരുന്നു മം ഇൻചക്ഷനൊക്കെ വക്കലാരുന്നിന്നലെ. ഇഞ്ചഷനില്ല മരുന്നൊക്കെണ്ട്
ആ
പിന്നെന്തൊക്കെയും നാളെ ഇനി കാണിക്കാം പോണം
ഓ ഓ
നാളന്നെ വിളിക്കാൻ ആർക്കും വിളിക്കാൻ കയൂല
മ്
കംപ്ലീറ്റ് ആയോ?
ആഹ് എന്റത് കംപ്ലീറ്റ് ആയി. എനിക്ക് ഇങ്ങട്ട് വിളിക്കണം ന്ന് മാത്രം കോൾ ചെയ്യാൻ പറ്റുവോ?
ഏഹ്
മം നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കണത് ക കംപ്ലീറ്റായോ?
ഇല് ഇല്ല്യാ ഇൻക്ക്ന്ന് ടാസ്ക്ന്ന് കിട്ടിയിട്ടോള്ളായിരുന്നു
ഇന്ന് ടാസ്ക് കിട്ടിയിട്ടുള്ളോ?
ആഹ്
ആഹ്
ങ്ങക്കോ?
എനിക്ക് ഇപ്പ രണ്ട് മൂന്നു ദിവസായി ഞാനിപ്പോ ഇന്നലെ നിഞ്ഞാന്ന് കഴിഞ്ഞു എന്റെ മുപ്പത് കോള് കഴിഞ്ഞു.
ഏഹ്
ഇന്നലെ ഇൻ ഇന്നലെ മുതൽ ഇങ്ങിട്ട് വിളിക്കണത് മാത്രേ കോൾ ചെയ്യാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ആഹ്
പിന്നെ ഇങ്ങള് യാത്രയൊക്കെ പോക്കോ പോവലൊക്കെ ഇണ്ടോ
ഇപ്പങ്ങട്ട് പോവലില്ല്യ അങ്ങനെ റെസ്റ്റായതു കൊണ്ട് അല്ലെങ്കി പിന്നെ റെസ്റ്റായിനെ കൊണ്ട് എങ്ങോട്ടും പോവലില്ല്യ ഇല്ല്യല്ല്യാ
വിദേശത്താവു അല്ലാ ഏഹ്
നിങ്ങൾടെ ഹസ്ബൻഡ് നാട്ടില്ള്ളതാ?
വിദേശത്താണ് ദുബായിലാണ്
ഉം
നിങ്ങള് ഇപ്പെവ്ടേണ്
ഞങ്ങളത് ജിദ്ദ
ജിദ്ദേലോ
ഉം
പോയിരുന്നോ ഗൾഫ്ക്കൊക്കെ പോയിരുന്നോ
ആഹ് വിസിറ്റിങ്ങിന്
വിസിറ്റിങ്ങിന് പോയിര്ന്നാ
ആഹ്
ഉം
പിന്നെന്തൊക്കെയാ
പിന്നെ കെടക്കാവു അല്ലേ വയ്യാഞ്ഞിട്ട്
ആഹ് ഇപ്പ നേരെ മേല് കയ്കി വന്ന് ചെൽപ്പം കുളിക്കും ചെൽ ചെൽപ്പം എടക്ക് കുളിക്ക്യും ഇങ്ങനൊരു മഴയായതു കൊണ്ടേ കെടക്കാ
ആഹ് കുട്ടിയ സ്കൂൾ പോയതാവല്ലേ
ആഹ് ചെറുത് പൊറത്തോയതാ ഉമ്മാൻ്റൊപ്പം പൊറത്തോയതാ ഫ അന്നിവർക്ക് പരിപാടി ഇണ്ട് ഉമ്മ രാവി ചോറ്ണ്ടാക്കി വെച്ച് പോയതാ
ഇപ്പൊ വീട്ടില് നീയ് നിങ്ങളൊറ്റക്കൊള്ളൂല്ലേ
ആഹ് ഓരിപ്പ
ആഹ്
ഫങ്ഷന്ണ്ട് ആഹ് പിന്ന
ഉമ്മീ ഉപ്പായൊക്കെണ്ടാ
ആഹ് ഇനിക്കു ഉമ്മേം ഉപ്പേം ആങ്ങളേം
ആഹ്
ആഹ് ആങ്ങളെൻ്റ പെണ്ണുങ്ങളും
ആഹ് അമ്മായിമ്മ അങ്ങനൊക്കെണ്ടാ
ആഹ് ഹസ്ബൻഡിൻ്റ വീട് കൊറച്ച് ദൂരത്താണ് ഇവടല്ല ഇവടന്ന് കൊറച്ച് പോരാണ്ട് അടുത്തല്ല ആഹ്
അതൊണ്ടാവല്ലേ
ഉം അവടെ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പൊ പിന്നെ ഇവടെ നിക്കല്ലേ അവ്ടെ ആരും കൊണ്ടോവാല്ല്യാ അവടെ ഒരു മോൻ തന്നെ ഉള്ളൂ ഓർക്ക്
ആഹ് അപ്പൊ മോന്റെ ക്ലാസ് ഇവ ഇവടേണോ ഒക്കെ
ഏഹ് അ ഓൻ സ്കൂള് സ്കൂളിവടടുത്തന്നേണ് അവടെ പ ആഹ് കൊണ്ടാനൊന്നാരുണ്ടാവൂലേ കൊണ്ടാനും കാണിക്ക്യാനൊന്നും ആരുണ്ടാവൂലേ മാസം മാസം പോണ്ടേ പിന്നെ ഇൻജക്ഷനും ആവുമ്പോ ആഴ്ച്ചേ ആഴ്ച്ചേ പോവലേ ഇൻജക്ഷനെട്ക്കാന്
ഇപ്പൊ മാസം മാസം പോവുമ്പോ അത് ബുദ്ധിമുട്ടാല്ലേ
ഉ അംഷ അങ്ക ഒന്നും ആളോട്ടൂല്ല കാറ ബൈക്കും ഒന്നും ഓട്ടൂല
ആഹ
ഇന്റെ ഇപ്പ പിന്നെ എല്ലാ എല്ലാ എല്ലാ വണ്ടിയും
ആഹ്
പിന്നെന്തൊക്കെ
ഛർദിക്കെ ഉണ്ടോ ആഹ് ഇവിടെ മഴൊക്കെ ഉണ്ട്
ചെറുതില്ല
ഉം ആഓ മൂന്ന് മാസം വരെ ഉണ്ടാവള്ളല ചർജ
ആഹ ഇപ്പൊ ആറു മാസം കഴിഞ്ഞു
ആഹ
പിന്നെന്തൊക്കെ
പിന്നെ അവിടെ മഴയൊക്കെ ഏ മക്കളെ വരാറായി ഒരു മണിക്കൂറും കൂടി ഉള്ളു
മ്മ് ഇത്ണ്ടാക്കിയോ വോയി നേരത്തെന്ന ഇണ്ടാക്കിയോ
വൈകുന്നേരത്തിന് മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഒരു വന്നിട്ട് ചുടാച്ചിചിട്ട ദോശ ചുടാച്ചി
ആ
ആഹ അപ്പൊ ഇന്ന് രാവിലെ പൂളേം ഇറച്ചിക്കറി ഉണ്ടാക്കിയത് അപ്പൊ മക്കക്ക് കൂള പറ്റൂല
മ്മ്മ്
അപ്പ കൊണ്ട് രാവിലെ ദോശ ഉണ്ടാക്കിന്ന പയ ബാക്കി മാവുണ്ട്
അപ്പൊ അ ഉണ്ടാക്കി കൊടുക്കാനായിത് മാവ്
നി സ്വന്തം വീടാ
എല്ല അമ്മായിമ അമ്മഉണ്ടാക്കിത്ത
ഏ
ഉ സ്വന്തം വീടായിക്കില്ലയ ഒരു മോനേ ഉള്ളൂ
ആഹ എന്റെതും അങ്ങനത്തെന്ന ഒരു മോനോ
ആഹ
പെമക്കള ആരുല്ലറ്റ മോനെ പെമക്കളും ഇല്ല ഉം
മക്കളുണ്ട് ഇവിടെ പെങ്ങളുണ്ട് പെങ്ങളെ കെട്ടിച് കൊടുത്താണ് ഒരു മോളന്നള്ള ഒരു മോളു ഒരു മോനാണ്
ഉ ഇവിടെ എന്റെ മക്ക് ഇങ്ങനെ നിനക്ക് കാക്കി ഞാൻ തന്നെ ഉള്ളു ഇവിടെ അതേപോലെല്ലേ
ആഹ
പിന്നെ എന്തൊക്കെയാ
ഇവിടെ എനിക്ക് രണ്ട ആംഗങ്ങളാര കേട്ടോ ര ആങ്ങളരുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുംല്ല
ഉ കല്യാണം നോക്കണ്ടാവുല്ലേ
ഉ ആ ഒരാളുടെ നോക്കണ്ട ഒരാള് അപ്പ ജോലിക്ക ജോലിയായില്ല
നാടിത്തന്നെ
ആഹ രണ്ടാള് നാട്ടില തന്നെ
ഉം പിന്നെന്തൊക്കെയ
ഉ പിന്നെ ഇനി മൂന്ന് മണിക്കൂർ ഏ കൃഷും കാര്യൊക്ക നടലൊക്കെ ഇണ്ട് പയറ് ഫ്രൂട്സ് അങ്ങനെയൊക്കെ ചെയ്യലൊക്കെ ഉണ്ട്
മ്മ് ങ്ങൾന്ന് ചിയിലിൽവെയ്ക്കു
ആഹ് ഞാൻന്ന് ചെയ്യല്ല
ഉ
ഉ നിങ്ങളൊക്കെ ചെയോ
ഇല്ല ഇല്ല യാള് ഇവിടെ ഇപ്പ ഇങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടോക്കും ഇപ്പി ഇപ്പമയൊക്കെ
ആ
റമ്പുട്ടാൻ ഇതൊക്കെ ഉണ്ട് പിന്നെ ബട്ടർ ബട്ടർ ഇതുവരെ ഇണ്ടായിട്ടില്ല മരം ഇവിടെ വല്ദായിക്കണ് പിന്നെ മാങ്ങ മാങ്ങണ്ടാല്ലിണ്ട്
ആ ഏലക്ക അങ്ങനെയൊക്കെ ഉണ്ടാവോ
ഏ
പേരക്ക പേര
ആ പേരക്കിണ്ട്
ഉം
പേരക്ക ഫാഷൻഫ്രൂട്ട് ഇണ്ടായിന്ന് ഇപ്പണ്ടാവലില്ല വള്ളിഒക്കെ പോയി
ആ ഞാവലൊക്കെ ഇണ്ടാവോ
ഉം
ഞാവല്
ഞാവലില്ല
ഇല്ലല്ലേ
ഈ ഞാവൽ ഞങ്ങളെ ഇവിടൊക്കെ ഉണ്ട് നല്ല ഇഷ്ടമാണ് നിക്ക്
ഞാ അത് നോക്കല്ല എനക്ക്ല്ലതെ ഇഷ്ട്ടല്ല ആയിക്കൊണ്ട്
ആഹ തായേ കായികൾ ഉണ്ടാവേ
ഇത്രയും യല്ല ഇഷ്ടാ അവക്കാടോ
ആ ബട്ടർ ജ്യൂസ് അടിച്ചാ നല്ല രസമാണ്
ഇതന്നെ നല്ല കുടിക്കാന് ഇപ്പൊ നല്ലഅല്ലേ കുടിക്കണത്
ആ നല്ല കുടിക്കാൻ നല്ലതല്ലേ ഞങ്ങൾ പറ ഞങ്ങൾ കടന്ന് കൊണ്ടല്ലായിരുന്നു
ഏ
ഇവിടെ നട്ടിട്ടില്ല ഞങ്ങള് ഇവിടെ നട്ടത് ഞാവൽ മാങ്ങ അങ്ങനെപ്പോൾ
ഉം ഇവിടെ മരം ഇണ്ട് സാനം എന്തിലും ഉണ്ടായി ല് കൊറെ ആയികണ് വലിയ മരയിക്കണ് റംബൂട്ടാൻഒക്കെ അല്ലതെ ഉണ്ടാവില്ല ഈ വർഷം തൊടങ്ങനെണ്ടായിട്ടുള്ളൂ
പിന്നെ
ഏ നിങ്ങള് എട്ത്തിപ്പോ പാർക്ക് അങ്ങനെ ബീച്ച് അങ്ങനെയും പോയിട്ടില്ല
ഇപ്പോഞാ എങ്ങോട്ടും പോയ ഇല്ല ഇവ്ടെങ്ങനെ ദാക്കന്നലത്തെ ഇപ്പോഎങ്ങോട്ടും പോവില്ല മക്കള് പോകും ഇപ്പൊ അവര് കൊണ്ടോവും ഹസ്ബൻഡിന്റെ വീട്ട്ന്നൊക്കെ പോകവാണെങ്കിലും മക്കളെറ്റ് പോകവും ഞാൻ പോവില്ല
എന്ന ശരി
ആഇന്നാ ശരി